ഹലോ ഹലോ കേക്കുന്നുണ്ടോ
ആട കേൾക്കുന്നുണ്ട് എന്തൊക്കെ സുഖല്ലേ
ആഹ് ഇങ്ങനെണ്ട്
ഭക്ഷണൊക്കെ കഴിച്ചു ആഹ് ചായകുടിച്ചു അവിടെ ഭക്ഷണൊക്കെ കഴിച്ചില്ലേ ചായക്ക് ഏഹ് ദോശ ഉണ്ടാക്കി മീൻകറി ഉണ്ടാക്കി
ആഹ് പൂരി ഞമ്മക്ക്
പൂര് ഉണ്ടാക്കി ആഹ് ആഹ് ബാ ഏഹ് ഉച്ചക്കക്കിള്ള ഭക്ഷണം ഒക്കെ റെഡിയായൊ
ഇല്ല ഉച്ചത്തേക്കക്ക് ആഹ് നോ ഇപ്പൊ വ അൽക്കാന് എടു ഇട്ടിട്ടുണ്ട് വാഷിംഗ് മെഷീനില്
ആഹ് മഴയുണ്ടോ അവിടെ ആഹ് മഴ ഇവിടെ രണ്ട് മൂന്ന് ദിവസായി തുടർച്ചയായിട്ട് മഴ പെയ്തോണ്ടിരിക്കയാണ്
ആഹ് ഇവിടെ അങ്ങനെന്നെ സ്കൂളുകൾ കെല്ലാ അവധി ഇന്ന് കുട്ടികൾക്ക് മഴയായത് കാരണം ഹലോ ഹലോ ഹലോ ആഹ് കുട്ടികൾക്ക് സ്കൂൾ ലീവ് ഇന്ന് കലക്ടർ അവധി നൽകീന് മഴ ആയത് കാരണം ഹലോ കേക്കുന്നുല്ലേ ഹലോ ഹലോ
ഹലോ കേക്കുന്നില്ല
ആഹ് ഇപ്പൊണ്ട്
ആഹ് ഞാൻ കൊറെ സമയം അങ്ങോട്ട് പറയുന്നുണ്ടായിന്
ആഹ് കേട്ടിട്ടുണ്ടായിട്ടാ അപ്പൊ
ആഹ് ഇവിടെ ഇന്ന് ലീവാ മഴ കാരണം ലീവ് കൊടു ത്തു ആഹ്
പിന്നെ പണികളൊക്കെ അലക്കലും എല്ലാം ബാക്കിയുണ്ടല്ലേ തുണിയൊക്കെ ഒണക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കൂല്ലേ
ആഹ് ആഹ് ഒണ് കാരണം വാഷിംഗ് മെഷീനിൽ ഒണക്കിയെങ്കും ഇപ്പ മഴ കാരണം അങ്ങനെ ഒണങ്ങുന്നില്ലാല്ലോ
ഒണങ്ങുന്നില്ലാലോ അത് അത്യാവശ്യള്ളതെല്ലാം ഫാനിന്റെ അവിടെ കൊണ്ടു ഇടും അങ്ങനെ ഒണക്കും ഉം എനക്ക് രണ്ടു പേരുണ്ട്
രണ്ടു പേരാ ആണാ പെണ്ണോ?
രണ്ടാൺ കുട്ടികള്
ആഹ് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു
അവര് ഏഴാംക്ലാസ്സിലും അഞ്ചാം ക്ലാസിലും
ആഹ് പിന്നെ വിശേഷല്ലോ ഹസ്ബൻഡന്റെ എവിടെ നാട്ടിലെന്നയാ
ഇവിടെ നാട്ടിൽ തന്നെ ഇണ്ട്
ഉം ഒറ്റ വീടാ ഹസ്ബന്റിന്റെ ഉമ്മ
ഇല്ല അമ്മളെ ഒറ്റ സ്വന്തായിട്ട്ള്ളതാ ഒറ്റക്കില്ലതാ
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞാ രാവിലത്തെ
ആഹ് കൊറച്ചു കൂടി ഇണ്ട് ഇനി പണികൾ ഇണ്ട് അലക്കാനും യൂണിഫോം എല്ലാം പൊറത്തുനിന്ന്തന്നെ അലക്കണ്ടേ ഇപ്പം നല്ല മഴയായതുകൊണ്ട് പൊറത്തെറങ്ങാൻ പറ്റീട്ടില്ല ഇപ്പൊ കൊറച്ചൊന്ന് തോർന്നിട്ട്ണ്ട്
ആണ്
അവിടെ പണികളൊക്കെ കഴിഞ്ഞാ
ആഹ് ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കാനും കറികൾ ഉണ്ടാക്കാനെല്ലാം ഉണ്ട്
ഉച്ചക്കേക്കും രാത്രിക്കേക്കും ഒരുമിച്ച് ഇണ്ടാക്കി വെക്കുവാ
രാത്രിക്ക് ഞങ്ങ അപ്പം ഇണ്ടാക്കുന്നാ ഉച്ചക്ക്
അങ്ങനെ തന്നെ നമ്മുക്കും നമ്മുക്കും ചോറ് ശരിയാവില്ല പക്ഷെ അപ്പൊ ഓരോരോ ആൾക്കാരെല്ലാം ചോറെന്ന ഇണ്ടാക്കൂന്ന് പറയലണ്ട് അതാ ചോദിച്ചത്
ഇല്ല ഞമ്മ ഇവിടെ പിള്ളറും ആരും ചോറ് കഴിക്കലാ ഉച്ചക്കന്നെ കഴിക്കുന്നത് അത്ര ഞാന് ഉച്ചക്ക് കഴിക്കലേ ഇല്ല ചോറുണ്ണല്ലാ
ആഹ് ഉച്ചക്ക് എല്ലാരിക്കും ചോറ് തിന്നാൻ എല്ലാരിക്കൊരു മടിയല്ലേ ഉം ഉം പിന്നെ വേറെന്തൊക്ക് കേഹ് പണിയൊക്കെ കഴിഞ്ഞന്ത ചെയ്യാ എന്തെങ്കും വായിക്കോ അങ്ങനെ എന്തെങ്കി ചെയ്യോ
പണിയ കഴിഞ്ഞാല് ആ ഇങ്ങനെ ഫോണിൽ കൂടി എന്തെല്ലാം പാചക ത്തിന്റെ വേറെ എന്തെല്ലാം റെസിപ്പി അത് ഇതെല്ലാം നോക്കും
ഭക്ഷണം ഉണ്ടാക്കൊ എല്ലാ ഇതുണ്ടാക്കോ പ്രത്യേകിച്ചുള്ള വിഭവം
ആഹ് ഞാന് കേക്ക് ണ്ടാക്കല്ണ്ട് ഓഡർ എടുക്കുന്നു
ഓഹ് ഉണ്ട് ഉണ്ട് ഓക്കെ ഷെ ആഹ് ആഹ് ക്ക്ന്ന്ണ്ടാവൂല എല്ലാ മോഡല് കേക്കും ഇണ്ടാക്കും?
ആഹ് ഒരുപക അത്യാവശ്യത്തിന്റെ വേണ്ട ഇത് ഇത് കൊട്ത്ത തന്നാല്
ആഹ് ഞാൻ ഡ്രീം കേക്ക് കൊറെ അന്നേരം വിക്കുന്നുണ്ടായിനി പിന്നെ മട് പിന്നെ ഞാൻ അംഗൻവാടിൽ ടീച്ചറയിട്ട് കുറച്ച് നാൾ പോയി പിന്നെ അത് അവിടെ സ്റ്റോപ്പ് ആയി പിന്നെ തൊട് തൊട്ടിട്ടേ ഇല്ല
അതെയ ഓർഡറൊക്കെ കിട്ടുന്നുണ്ടായിരുന്നോ
ആഹ് ഞാന് ചെറിയ ചെറിയ ബോക്സാക്കിട്ട് ഈ നൂ ചെയ്മ്പതിന്റെയെല്ലാം ബോക്സക്കിയിട്ട് അങ്ങനെ കൊറേ അങ്ങനെ ആകുമോ എല്ലാരും വാങ്ങിക്കൊല്ലോ
ഏത് നൂറ്റിമ്പതിന്റെ ബോക്സ്
അതെത്ര എം എല്ലാ വരുന്നെ അറീല്ല ഞാൻ റേറ്റ് ഇട്ടത് നൂറ്റി അയ്മ്പതാണ്. മറ്റേ ഈ കണ്ടെയ്നർ ബോക്സ് ഡ്രീം കേക്ക് ഡ്രീം കേക്ക്
ഡ്രീം കേക്ക് ആ അത് ഞാനും കൊട്
അതന്നെ അങ്ങൻത്തന്നെ അങ്ങനെ കൊർച്ച് അധികം ഓഡർ കിട്ടിക്കഴിഞ്ഞാ ഞന്ണ്ടാക്കും അത് പോന്നല്ലേ അതന്നെ.
ആഹ് ചെറിയ കണ്ടെയനറിൽ കൊടുത്താൽ നല്ല തോന്നും
നല്ലോണം പോന്നന്നെ പിന്നിപ്പം കൊർച്ചായിട്ട് പിന്നെ അത് മടി പിടിച്ചു ആ ഒരു ഇതിലങ്ങ് പോയതാണെങ്കി അങ്ങ് ചെയ്യും പിന്നെ ഇടക്കിങ്ങനെ അംഗനവാടിയി ടീ ച്ചറായിട്ട് കയറി പിന്നെ അതാടെ സ്റ്റോപ്പ് ആ ടൈമില് ഇങ്ങനെ ആ സമയത്തല്ല ഇങ്ങനെ ആൾക്കാര് വിളിച്ചു ചോയ്ക്കല്ണ്ട് ഇപ്പ ഇണ്ടാക്ക്ന്ന്ണ്ടോ ഇണ്ടാക്ക്ന്ന്ണ്ടോ പിന്നെ അന്നേ പിന്നെ എനക്ക് എന്തായാലും സമഴില്ല ച്ചാ രാവിലെ വീട്ട്ല പണിയെടുക്കും മക്കളകാര്യായി പിന്നെ പോയി പിന്നെ വന്ന് കഴിഞ്ഞാ സമയം കിട്ടൂല പിന്നെതട ഇല്ല അത് ഞാൻ ആറു മാസം തൊരാൾക്ക് പകരായിട്ട് അങ്ങനെ കേയറിയതാ
അതെ അങ്ങനെ ഉം ഇപ്പൊ ഹൗസ് വൈഫ് വേറെന്ത് വർക്ക് ആക്കുന്നില്ല.
ഇല്ല്യ ഇപ്പൊന്നും നിലവിലൊന്നുംല്ല ഇങ്ങനെ.
തുടരായിരുന്നില്ലേ നല്ല ബിസിനസല്ല അത്
നല്ല ബിസ്നസാണ് അത് ഞാനും എല്ലാരും എന്നോട് പർണു അത് പക്ഷെ എനിക്കീ സാധാ കേക്ക് ണ്ടാക്കോല്ലോ അനക്ക് ഒരു പേടി അതരു ഫിനി ഒരു നമുക്കൊരു എന്താ പറയാ നല്ലൊരി ഇത് കിട്ടണമല്ലോ ക്രീം എല്ലാം തേച്ച് കഴിഞഴിഞ്ഞാ
അത് സെറ്റ് ആയിട്ടേ അങ്ങനെ കൊട്ത്തിട്ടേനോ
പേടി ഞാന് ഇത് വരിലില്ല അത് ഞാൻ ഇണ്ടാക്കി കോടുത്തിട്ടില്ല ഡ്രീം കേക്കാവുമ്പ നമ്മള് എന്തായടും
ആഹ് ഡ്രീം കേക്ക് മാത്രോ ആ അതില് ഇങ്ങനെ കൊർച്ച് ഒഴി ക്ക്യാൽ എന്ത മാ ത്രല്ലേ ഇതാവുമ്പ ഫിനിഷിങ ആ ഇങ്ങൻ ആ നെയ് ക്രീമിന്റെ കേക്ക് സെറ്റ് ആക്കിട്ടാണ്ടോ ഉം ഞാന് ക്രീമിന്റെ കേക്ക്ന്നെ അധികം ഓഡ്രടാന്ന വെഡ്ഡിങ് കേക്ക്. ബെർത്തഡേ മോംറ്റുബി അങ്ങൻത്തെല്ലോംവര്ന്നല്ലോ
അഹ് കടകളിൽ ണ്ടാക്കി കൊടുക്കല്ണ്ടോ
ഇല്ല കടകളിലില്ല വീട്ടില് ഇങ്ങനെ ഒരാള് ബേഡേ പാർട്ടി അങ്ങൻത്തെ പാർട്ടി എന്തെങ്കു ഉണ്ടെങ്കി ഓഡർ തരൂ ഓഡർനൻസര്ച്ച് ഇ ഇണ്ടാക്കീട്ട് വെക്കല് മാത്രം സ്റ്റോക്ക് വെക്കാലോ
സ്റ്റ് അത് ആവിടെ എല്ലാ ഇങ്ങനെ
കടകളെല്ലാംങ്ങെ ഇണ്ടാവും നമ്മക്ക് പിന്നെ ഓർഡർ തരുമ്പോ മാത്രമല്ലേ വെറുതെ സ്റ്റോക്ക് വെച്ചിട്ട് ഇതാന്നല്ലോ
അതെ അതെ അതെ അതെ ഓർഡർ തരുമ്പോ ഇണ്ടാക്കുന്നു ഇപ്പതികൾ വീടുകളിൽ വെച്ചാ നമുക്ക് നമ്മള് ഇപ്പൊ ഞൻ വീട്ടിലേക്ക് മക്കളെ എന്തെല്ലാം ഇണ്ടാവുമ്പോ ഇണ്ടാക്കും ക്ഷെ നമുക്ക്ത് കഴിച്ചിട്ട് നമുക്ക് ഈ കടയിൽന്നും വാങ്ങുന്നത് ഒരു ടേസ്റ്റ് കിട്ടുന്നേ ഇല്ല
ക്കിട്ടുന്നില്ല ആഹ ഞമ്മൾ ഇണ്ടാക്കുന്ന പോലെ ശരിയാന്നില്ലല്ല ഹെ കടന്ന് വാങ്ങുന്ന
ഉം ഉം ഇതെല്ലാം ഞാ മക്കൾക്കെല്ലാം ഇണ്ടായി കൊടുക്കും
ആഹ അതെ ആ ഞാനെ പിന്നെ ഒരു ഷോപ്പല് പോയിക്കൊണ്ടായിനി ഇങ്ങനെ ഞൻ കേ ക്ക നല്ല ണ്ട്‌ ഞമ്മ ലേഡീസ് തന്നെ ഇണ്ട് ഷോപ്പ് അവിടെ ബ്രൗണി ആക്കൂ കപ്പ് കേക്ക് ഡൊണറ്റ് അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കി റ്റ് ദെവസം പോവുല രണ്ട്‌ മൂന്നു ദിവസ ത്തിന്റെ ഉള്ളില് അത് തീരുമ്പോ വിളിക്ക വരും അപ്പൊ അതില് ചെയ്തിട്ട് വരും പോയിട്ട് ചെയ്യുന്ന ആഹ് ഉണ്ടാക്കിട്ട് അടെ ഓവന് ഇതല്ലാം ഉണ്ട് ഒരു കോഫി ഷോപ്പും അതുപോലത്തെ കോഫി ഷോപ്പ് പോലത്തെ അട ചെറിയൊരു കടവച്ചിന് അതില് ഓവനെല്ലാം ഉണ്ട് ഇണ്ടാക്കുന്ന സ് സാധനം എല്ലാം ആടെന്നെ ഇണ്ട് അടന്ന പോയിട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് വരുന്ന
ആഹാ അങ്ങനെ
ഡെയിലി ഇല്ല അത് തീരുമ്പോ അവര് വിളിക്കല് ആ ആഴച്ചക്ക് അങ്ങനെ എല്ലാം വരും ഇപ്പ വന്നു ഉം ഉം പിന്നെ നല്ല ക ച്ചോടു ഉണ്ടാവക്പോടെ ഒന്നരട ഉണ്ടാവും പി സാധനം പോകുന്നനുസരിച്ചിട്ട് സാധനം തീരുമ്പോ വിളിക്കല്
ആഹ ആഹ അപ്പൊ അയിന് നിങ്ങള് പോന്നതിനനുസരിച്ചിട്ട് അവര് പൈസ തരു ചെയ്യാം ല്ലെ സാല
അല്ല അത് അങ്ങനല്ല പോുന്നതിന അനുസരിച്ചിട്ടല്ല ദിവസം ദിവസപ്പൊ ദോ പോയന്റെ പൈസ ആഹ പണ ആഹ ഒരു ദിവസംപ്പ ഇപ്പോ ഒരന്ന പോയാ ഇങ്ങനെ അഞ്ഞൂറായിയിട്ട് വെച്ചി തരും പിന്നെ അങ്ങനെ മാസത്തിൽ അങ്ങനെ ദിവസം ഉണ്ടാവലോ അപ്പൊ മാസത്തിലൊ ഒരു അഞ്ച് പണിയാ ആറ് പണിയാ അങ്ങനെ ഉണ്ടെങ്കി അതിനനുസരിച്ചിട്ട് ആ ഒരു ദിവസത്തെന്റെ പൈസ വെച്ചിട്ട് അങ്ങനെ തരും അഞ്ഞൂറ് രൂപ പോലെ വരും ആഹ അതന്നെ ഞാൻ പറയുന്നത് ഞമ്മൊ ഒരു ജോലിൽ ഉണ്ടെങ്കിൽ ഞമ്മക്ക് ഹസ്ബൻറിെന്നെ കാക്കണ്ടല്ല ഞമ്മള കയ്യിലുണ്ടെങ്കിൽ നമ്മ ഇത് ഒന്നെടുത്തിട്ട് ഒര് ഇതല്ല നഞമ്മളെ കയ്യിൽന്ന് ചെലവാക്കുന്നത്
ആഹ നല്ല സമാധാനമാണ് നമ്മൾ ഞാന എന്താ പറഞ്ഞ ആ ടീച്ചറ ആയ ടൈമില് എന്തോ ഒരു സമാധാനം ഇണ്ടായിന്നു അത് തീർന്നപ്പോ
ഓ ഹ
അത് ഞമ്മളെ കയ്ൽ പൈസ ഉണ്ടാവൻ ഞമ്മ വാണ്ട പോലെ അക്ക് ന്നല്ലേ അപ്പൊ മ്മക്ക് കിട്ടാത്തപ്പ ഞമ്മക്ക് ഒരു വിഷമോവും ഓറെന്നെ കൈ കാക്കേണ്ട
ആഹ മക്കളൊക്കെ ആയാലൽ അവരെന്തെങ്കിലും പറയുമ്പോ മേൻ വാങ്ങികൊടുക്കാലോ
കൊടുക്കാം അതനെ അത് ഓരോരുല് ഇണ്ടെങ്കല് അങ്ങന്നെല്ലേ ന്ഹ ചെറുതൊന്ന് അങ്ങനെ തെ നോക്കണോ ഓറോർക്ക് കിട്ടോല്ലോ ഹ് ഹ്
അതന്നെ പറഞ്ഞത് ന്തായാലും ചെ നോക്കണം ഞാനതിങ്ങനെ ചിന്തിച്ചു നിക്കെന്നു എന്ധെങ്കിലൊക്കെ
ഉം ഹസ്ബെന്റിന്നെന്ത് ജോലി?
അവര് ഇവ ഇവന്റിന്റെതല്ലാണ്ടേ
ആഹ് ആഹ് ഡെലിണ്ടന്നോ
ആഹ് ഡെയ്‌ലിണ്ടാവും
ഉം മഴായതൊണ്ടങ്ങനെ ഒരരാൾക്ക് അങ്ങനെ വർക്ക്ണ്ടാവും ഇണ്ടാന്നല്ലേത്
കൊയപ്പില്ല ഉം
അതന്നെ വേറൊന്തൊക്കെ നിനക്കേട്ടത്തി അനിയത്തിണ്ട്ല്ലേ ഞങ്ങ്ക്ക് രണ്ട് പേര് ഒരു മോന് ഒരു മോള് മോന് പത്താം ക്ലാസ്സില് പടി ക്കുന്ന് മോള് കയിഞ്ഞ പ്രാവശ്യം ഇത് പ്ലസ് ടു കയിഞ്ഞിട്ട് ഇവ കോസ് എടുത്ത് ഗ്രാഫിക് ഡിസൈനിങ് ആഹ് കോസെടുത്തിട്ട്പ്പഴ് ചെറിയ ജോയ് ജോബില്ണ്ട്
ഉം ഉം ഉം ഓക്കെ ക്കെ ഉം ഭക്ഷണൊക്കെ കഴിച്ചില്ലേ
ആഹ് ഭക്ഷണം കയ്ച്ച് മയ ആയതൊണ്ടില്ല ഒരു മടി പൊറത്തെറങ്ങാൻ പറ്റുന്നില്ലലേ
എല്ലങ്ങെൻ തന്നെ മുറ്റത്ത് എറങ്ങാൻ പറ്റുന്നില്ല തുണിയൊണക്കാൻ പറ്റുന്നില്ല ഇൽ മഴയില്ലായിട്ടും പറയും മഴ വന്നാലും പറയും അങ്ങൻത്ത വസ്തയിപ്പൊ
മഴണ്ടാറ്റേല അപ്പൊ മഴയില്ല മഴയില്ലന്നു മഴണ്ടെന്നും കൊണത്തില് മഴല്ലന്നും
മഴ വരുമ്പോത്തേക്കിന അതും പ്രശ്നയി ആഹ് ഓക്കേ ന്നാ വിളിക്ക ഓക്കേ